ഹലോ കേൾക്കുന്നുണ്ടോ ഹലോ കേക്കുന്നില്ലേ
ആ കേൾക്കുന്നുണ്ട് പറയു പറയു
ആ ശരി പിന്നെ എന്തൊക്കെ
എന്ത്താ ഫുഡ് കഴിച്ചി ഇല്ല ഞാനി അച്ഛൻ വന്നിട്ട കഴിക്കാ എന്ന് വെച്ചിട്ട്ച് അച്ചൻ പണിക്ക് പോയിരിക്കാ
ആഹ ശരി
അപ്പോൾ അച്ഛം പണിക്ക് പോയി വന്ന് അച്ഛൻ വരുമ്പോഴത്തേന് ഒരു മണി ഒന്നരേക്കെ ആവും.
ആഹ
അച്ചൻ വന്ന് പശുനൊക്കെ കറന്നിട്ട് ചോറ് കഴിക്കാന്ന് വെച്ചിട്ടിരിക്കേ അപ്പൊതിന് രണ്ട് മണി രണ്ടരക്ക ആവും. ആ പശുണ്ട്.
ആഹ അത് ശരി അപ്പൊ പശുണ്ടാവുമ്പോ ചെടി. ക്കൊക്കെ നല്ല വള കെടാന് നന്നായിട്ടുണ്ടാവല്ലോ.
ആഹ ഇണ്ട് ചാണകം ആ ചാണകം ഇട്ടു കൊടുക്കുന്നുണ്ട് പശു ചെടിക്ക്.
അപ്പൊ നല്ല ചെടി ഉണ്ടാവൂല്ലേ.
ആ അത്യാവശ്യം നല്ല ചെടി ഉണ്ടട ഇവിടെ.
ആഹ് പച്ചച്ചാണകക്കൊക്കെ ഉപയോഗിക്കുമ്പോ നല്ലേ. ചെടികളൊക്കെ നല്ല ഉഷാറായി എനിക്കാ ചാണകാണ്. ക്ക് ഞാൻ തൊടുവിക്ക് ചാണകം ഇറക്കുമ്പോളേ അത് ഉണങ്ങിയ ചാണകല്ലേ. അത് ഏ ഇറക്കുമ്പോ കാക്കാനെ കാണാതെ. പണിക്കാര എടുത്ത് വല്ല അരച്ചാക്കൊക്കെ. മോഷ്ടിച്ചു വെക്കണാണ്. ഹും ഹും.. പണിക്കാരടുത്ത് വല്ല സോപ്പ് ഇട്ടിട്ട് ഓല എടുത്ത് പറയും കാക്ക പിന്നെ കടിക്ക്. ചാ അല്ല തൊടൂക്ക് ചാണകമൊക്കെ ഇറക്കി വിട്ടിട്ട് പണിക്കാര ഏൽപ്പിച്ചിട്ട് കാക്ക കടയിൽ പോകു ലേ. ഓരിടടുത്ത് വല്ല പറയുംപേ. സൈഡില് കാണാതെ കുമ്പോഒരു മുക്കാ ചാക്ക് അരച്ചാക്ക ഒക്കെ ചാണകം എടുത്തിട്ട് വെക്കിറിയും.
മം ഉം
അതാ അങ്ങനെ ചെടിക്ക് അങ്ങനെ ഉപയോഗിക്കല പക്ഷെ അത്. അതൊന്നും വലിയതില്ല പച്ചചാണകത്തിന്റെ ഒരു ഗുണം കിട്ടൂല ഇതിന്.
ട്ടില്ല. ഉം ഉം അപ്പൊ പിന്നെ അവിടെ എത്ര എന്തൊക്കെയെ ചെടികള ഉള്ളെ. ആ
കാര്യമായിട്ടുള്ളത്. അതൊന്നുല്ല ഒരു അഗ്ലോണിയമ ഒരു രണ്ട് മൂന്ന് ഐറ്റം ഉണ്ട് പിന്നെ മറ്റ.. എ നമ്മളെമണി പ്ലാന്റ്. അ അതൊരു രണ്ട് മൂന്ന് ഐറ്റ ഉണ്ട് പിന്നെ കൊറെ അല്ലറ ചില്ലറ. ചെടികളൊക്കെ എനിക്ക് പേരൊന്നും അത്ര പറഞ്ഞു തരാനൊന്നും അറിയില്ല. ചെടികൾ ആന്തോറിയും കൊറെണ്ട് ആന്തോറിയ ഒരു നാല് കളറുണ്ട്. പിന്നെ ഓർക്കിഡ് ആ ഗ്രൗണ്ട് ഓർക്കിഡ് ഇല്ലേ അതൊരു. മൂന്ന് കളർ ഉണ്ട് ഉ പിന്നെ ഓൾ. നല്ലന്ന് വാങ്ങിച്ച രണ്ട് മൂന്ന് ചെടികൾ ഉണ്ടായിരുന്നു അതൊക്കെ പോയിക്കണ്. ഞാന അങ്ങനെയ ആ. നല്ല ചെടികളൊക്കെ കാണുമ്പോൾ ഓൺലൈനിലൊക്കെ കാണുമ്പോൾ ഓർഡർ ചെയ്ത് വരുത്തും കാക്കല്ലാത്ത സമയത്ത് പിന്നെ ഈ. ഞമ്മളെ ബോഗൻ വില്ലകള് ഒരു അഞ്ചാറ് കളർുണ്ട്.
എഏ.
അഞ്ച ആ അഞ്ച അഞ്ചെട്ട് കളർ ഉണ്ടാവും. അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ അല്ലറ ചില്ലറ ഇലച്ചെടികളാണ് കൂടുതലും. അതിന്റെ പേരൊന്നും എനിക്കറിയില്ല.
അത് ഇവിടെ അങ്ങനെ കൊറെ എല ചെടികളുണ്ട്എനിക്കും അറിയില്ല പേര്.
ആ പേരറിയില്ല പക്ഷെ എനിക്കിഷ്ടമാണ് ഇലച്ചെടികളാവവുമ്പോ കാണാനും നന്നായിട്ടുണ്ടാവുമല്ലോ മ്മുക്ക്.
ആ അവിടെ ഇങ്ങനെ ചട്ടിലാണോ വെച്ചേക്കുന്നേ.
യിലാണ് മുറ്റം ഇന്റർലോക്ക് അല്ലേ അപ്പോ അവിടെന്നും ഇതാക്കാനൊന്നും പറ്റു ലാ. പ ക്കച്ചട്ടിൽ തന്നെ. ചട്ടിയിൽ വെക്കുമ്പോ അത്രക്കണ്ട് ശരിയാവൂല്ല ഉ ചട്ടില് വെക്കുമ്പോ നല്ലോണം വളമ്മ ട്ടൊട്ക്കണം ഞമ്മള് അപ്പൊ ഇൻക്ക് അത്ര വളമ കിട്ടാത്തീനും കൊണ്ട്.
ഉം
പിന്നെ കമ്പോസ്റ്റൊക്കെ ഞാൻ വാങ്ങൂട്ടോ ഇപ്പോ ഇങ്ങനെ കാക്ക പണിക്ക് വരുമ്പോ കാക്കാന അടുത്ത് പൈസ കൊടുത്തയച്ചിട്ട് അങ്ങനെ കൊണ്ട്രിക്കും ക ഇന്റെ ഭ ഭർത്താവറിയാതെ അങ്ങൻത്തെ കള്ളങ്ങളൊക്കെ കൊർച്ചൊക്കെ ചെയ്യും പിന്നെ പച്ചക്കറിയൊക്കെണ്ട് കൊർച്ച് കൊർച്ച് പ ച്ചമുളക് പിന്നെ ആ ചേമ്പ് അങ്ങനെ അത്രയൊന്നുല്ല അത് ഞാനിങ്ങനെ വല്ല്യയ മറ്റേ ഗ്രോ ബാഗിലൊക്കാക്കീട്ട് ആ അങ്ങനെ മുറ്റത്ത് ബാക്ക് സൈഡില് മുറ്റത്തൊക്കെ വെച്ചക്കാണ് പിന്നെ പയറ് ആ കോവക്ക ഉം അങ്ങനെക്കെ
ഉം കോവക്കയ്ന് പച്ചക്കൊക്കെ തിന്ന നൽ
ആഹ് പച്ചക്കൊക്കെ തിന്നും ഞാൻ പറിച്ചിട്ട് അങ്ങനെ തിന്നും പിന്നെ ഉപ്പേരി വെ ക്കും നല്ലെ ആ നീളള്ള കോവക്കെ ഉം അങ്ങനെ പിന്നെ അത്രക്കണ് കായ്ക്കിണില്ല അതൊക്കെ ഗ്രോബാഗിലായിട്ടെ അതൊക്കെ മണ്ണിന് നല്ലോം ചേർന്ന് കെട്ക്കിണേ ഒരു ഇതല്ലേ അപ്പൊ അത് മണ്ണ് കൂടുതലില്ലാത്തീനെ കൊണ്ടേരിക്കും തോന്നിണ്ട് അങ്ങനെ നാ അങ്ങനെക്കെണ്ട് എൻക്കിഷ്ടാണ് കൃഷി ചെയ്യാനും ഇഷ്ടാണ് ഞാൻ എപ്പളും പറിം ഞാൻ നല്ല വെയിറ്റിള്ള ആളാ എൺപത് എൺമ്പത്തിനാല് ആ കെജ്യൊക്കെണ്ട് ഉം അ അത്രണ്ട് ഞാന് എന്റെ ഫാമിലിയെ അല് ഹൈറ്റും വെയ്റ്റും ടീമളാ
ഉപ്പ അമ്മ പിന്നെ ഹസ്ബൻ്റിന്റെ ഫാമിലിയൊക്കെ നല്ല വെയിറ്റുള്ള ആൾക്കാര പക്ഷെ ഹസ്ബൻഡ് പോരാ ഹസ്ബൻഡ് അത്രക്കൊന്നുല്ല ഉം ഒരു എഴുവത് അങ്ങനെയൊക്കൊള്ളു ആ റേഞ്ചിലൊക്കെ വരൊള്ളു. ഉം ഞാൻ ഞാൻ വെയിറ്റ് കൊറക്കാൻ യെങ്ങനെ നോക്കിയാലും പറ്റ് പറ്റിന്നില്ലടാ എന്താ ചെയ്യാ പട്ടിണി വരെ കെടന്ന് നോക്കി എന്നിട്ടും വെയിറ്റ് കുറയണില്ല ഡോക്ടർ ചെല്ലുമ്പോ ചെല്ലുമ്പോ ചീത്ത പറയും ഈ ഏജിന് അറുപത്തഞ്ച് കിലോനെ പാടുള്ള വെയിറ്റ് പറയും അതില്ല അത് അതേ ഓവറ് ഇപ്പളാ
ആ
മുപ്പത്തിനാല് കഴിഞ്ഞ് മുപ്പത്തഞ്ചായി
ഏ അല്ല അല്ല ഹോർമോണന്റെ വല്ല പ്രശ്ന ഉണ്ടെങ്കി നല്ല അങ്ങനെ വരൂടാ.
അപ്പന്റെ അടുത്ത് പറയൂ പിന്നെ അറുപത് അറുപത്തഞ്ചിന് ഓവറാണ് അറുപത്തഞ്ച്. ന്റെ മേലേക്ക് വരാൻ പാടില്ല പറയും എപ്പോഴും ചീത്ത പറയും അങ്ങനെ വരുമ്പോ ഉം എവിടെ ചെല്ലുമ്പോളും ചിത
നമ്മുടെ ശരീര്ലെ ഹോർമോണിന്റെ വലിയ പ്രശ്നങ്ങളും ചേഞ്ച് ചെയ്യുന്നും വരികയാണെങ്കിൽ നമുക്കത് ഒന്നീ തടിയിലേക്കാന അധികം വരികാ ആ അല്ലെങ്കി താനിപ്പ ജിമ്മിലൊ ജിമ്മിലൊക്കെ പോയിട്ട കുറച്ച് വെയിറ്റ് കുറയ്ക്കാൻ പറ്റിന്ക അങ്ങനെ നോക്ക്
അങ്ങനെയൊക്കെ നോക്കണണ്ട് ഞാന് പക്ഷെ ഞമ്മള തനിച്ചു പോകുമ്പോളും എന്തോമാതിരിയാണ് അടുതുള്ള ആരുടത്തേക് ചോദിക്കും നിങ്ങള് വരുവോ വരോക്കും പിന്നെ അവർക്കൊന്നും ചിലത് ചിലർക്കൊന്നും താല്പര്യ ഇല്ല ചിലർ ചില സമയത്ത് പറയും വരാ പറയും പിന്നെ. ചിലർക്ക് താല്പര്യമില്ല പിന്നെ നല്ല ടൗണ് നമ്മള അടുത്താണെങ്കില് ജിം ഒക്കെ നമ്മള അടുത്താണെങ്കിൽ നമ്മുക് ആ നോക്കണ്ട തനിച്ചു പോയിട്ട് തനിച്ചു വരാ ഇത് ഇവിടന്നൊരു അഞ്ച് നാലഞ്ച് ലൊമീറ്ററുണ്ടാവും ജിമ് ഉം അപ്പപ്പിന്നെ ഒരാളില്ലാതെ ഞമ്മക്ക് പോവാനും കഴിയൂല
അത് ശരിയാ.
ഉം. ലൈസൻസ് ഒക്കെ എടുത്ത് വെച്ചിക്കിണ്ന്നല്ലാതെ വണ്ടി ഓട്ടാന് അതും അറീല്ല
അല്ല തനിക്ക് ഹോമോൺ ചേഞ്ചന് ഹോമോൺ പ്രശ്നണ്ടെങ്കി ഫുഡിൽ എന്തിലേലും കൊറക്കാൻ പറ്റോ നോക്ക്
ഫുഡില് ഞനീ രാ ഞാന് എന്താട്ടും ഇങ്ങനെ വെയിറ്റ് ജാസ്തിയാവാൻ കാര്ണേ എന്തോണ്ടാ അറിയോ പിന്നെ ആ ഞാന് എന്താണ് രാത്രില്ലീന്നോട് വെയിറ്റ് കൊറക്കാൻ പർഞ്ഞിട്ട് രാത്രീല് ഒരു ഒരു മാസം രണ്ടു മാസത്തോളം രാത്രി ഫുഡ് ഫുള്ള് ഒയുവാക്കി ഉച്ചക്ക് ഭക്ഷണം കയിച്ചും ഉച്ചക്ക് ചോറിന്നും പിന്നെ രാ ഏ രാവിലിം തന്നെ ചായിം കടിയൊക്കെ ഇണ്ടാവും രാത്രീത്തെ ചോറ് ഫുള്ള് ഒയിവാക്കി ആ കാരണത്താൽ ഞാൻ വെയിറ്റ് ജാസ്തി ഡബിൾ ആയി കൂടി അപ്പൊ നിൻക്ക് ആ കൂടും കു അതൊരിക്കലും ചെയ്യാൻ പാടില്ലമ്മള് ഞമ്മക്കർ റീല്ല ഞമ്മള് ചെയ്യുന്ന ഞമ്മള് ഏറ്റോം ചെയ്യുന്നൊര് വിഡിത്താണ അത് പർഞ്ഞ് തന്നോർക്ക് അയിനെ പറ്റി കൂടുതൽ അറിവില്ലതെ അവരമ്മളോട് പറഞ്ഞന്നത് രാത്രീത്തെ ഭക്ഷണം ഒയിവാക്കിയാ മതീയർഞ്ഞ് ഇന്നോട് ഞമ്മളെ ഫാമിലീത്തെ ആൾക്കാരന്നെ പർഞ്ഞന്നത് പക്ഷെ ഞാൻ ഫേ ഞാൻ അങ്ങനെ രൺ ട് മാസ്ത്തോളം രാത്രി ഫുള്ളായിട്ട് ഭക്ഷണം കയ്ക്കാതെന്ന കാര്ണത്താല് ഞാൻ ബലൂണ് പോലെങ്ങ ട് ചീർത്ത്
അങ്ങനെ രാത്രീത്തെ ഭക്ഷണം കൊർച്ച മെലിയും
ഇല്ല രാത്രി ഞമ്മള് കൊർക്ക പർഞ്ഞാല് ഭക്ഷണം പിന്നെ കൊർച്ച് കയിക്കണം തീരെമ്മള് ഒയ്വാക്കാൻ പാടില്ല തീരെ ഒയ്വാക്കിയാല് ഞമ്മക്ക് വേറെ പ്രശ്നാണോല്ലോ വെര്ന്നത് ഗ്യാസ് നറഞ്ഞിട്ട് എന്തന്തൊക്കോ പർഞ്ഞു ഡോക്ടർ വരെ ചീത്ത പർഞ്ഞു ഡോക്ടർ പറഞ്ഞു രാത്രി ആരെ പർഞ്ഞുഭക്ഷണം കയി ഒയ്വ വാക്കാന് ഒന്നും വേണ്ട ഒന്നും തിന്നാൻ കയ്‌ ഞില്ലെങ്കി ഒരു ആപ്പിളേം കയ്ച്ചിട്ട് അല്ലെങ്കിൽ ഒരു നേന്ത്രപ്പഴേം കഴിച്ചിട്ട് കെട്ക്കണം ഡോക്ടർ വരെ ഇല്ല ഒന്ന്- ന്നും തിന്നാതെടാ ഞാൻ പെട്ടന്ന് കൊറയാള്ള മാർഗം നോക്ക്യേതല്ലേ
പട്ടിണി കെട്ന്നിട്ട അങ്ങനെയാ വല്ല ആപ്പിള് ഞാൻ വെച്ചു ചോറ് മാത്രം ഒഴിവാ
ഇല്ലീ ഉച്ചക്കെല്ലാ ചോറ് തിന്നും രാത്രിയില് കുറച്ച് വെള്ളോ എന്തെങ്കിലുംഒക്കെ ജ്യൂസോ അങ്ങനെയൊക്കെ എന്തെ വെള്ളക്കെ കുടിച്ച് ട്ട് അങ്ങനെകേട്ക്കാ എന്നല്ലാതെ ഫുഡ് ഒന്നും കഴിക്കൂല വൈകുന്നേരത്ത് ആഹ് അങ്ങനെ ആ രാത്രി ആ ഒരു ഉച്ചക്ക് രണ്ട് മണിക്ക് തിന്ന ചോറില് അങ്ങനെ കെടക്കും പിന്നെ പിന്നെ വെള്ളോ അങ്ങനെയൊക്കെ ആ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടാവും വെള്ളക്കെ
ആഹ്
അപ്പ അങ്ങനെ നമ്മളൊരിക്കലും ചെയ്യാൻ പടില്ല പിന്നെ എന്നോട് ഡോക്ടർ ആദ്യ പറഞ്ഞിട്ടുണ്ടായിന് ബോൺ വെയ്റ്റ് കുറച്ച് കു കൂടുതല്ണ്ട്
ആഹ് ആഹ്
ബോൺ വേറ്റ് കൂടുതലുള്ള ആളാ പക്ഷെ എന്നാലും ഇത്രക്ക് വരാൻ പാടില്ലാറിം
ആണോ
മ് കണ്ടാല് ഞാന് എല്ലാ സ്ഥലവും ഒരേ പോലെ ഒരു അവിടെ ഇവിടെയും കുറച്ച് ബോറായി ക്ക ഉണ്ടല്ലോ അങ്ങനെയൊന്നുല്ല ഉള്ള തടി എല്ലായിടത്തും ഒരേ പോലെ തടിയാ
ആണോ
പിന്നെ കാണുമ്പോ എല്ലാവരും ചോദിക്കും എൻപത് എന്നൊക്കെ പറയ്മ്പ തന്നെ അന്നന്നേ ഡോ ഏഹ് മോളെ മോനൊക്കെ ഉം പ്രഗ്നന്റ് ആണ് ഇരിക്കണ സമയത്ത് അന്നേണ്ട് എമ്പത് അപ്പൊ ഡോക്ടർ ഇന്നെ നോക്കിട്ട് ഇങ്ങനെ പറിം എ എൺമ്പതാ എവിടെ എൺപത് ഇത് ചോദി അ അപ്പൊ എമ്പതിന്റെ അത്രൊന്നും ഇല്ല കണ്ടാല് അപ്പൊത്തന്നെ ഡോക്ടർ പറയും ബോൺവേറ്റ് ആയിരിക്കും അതാണ് എടാ എമ്പതിന്റെ ആളന്നും വെയ്റ്റ്യ്യില്ല പറയും കാണാനേ ഉം ക്ഷെ ഇപ്പളും ഞാന് എൺമ്പത്തഞ്ച്ന്ന് പറഞ്ഞാ എല്ലാരും പറയും എൺമ്പത്തഞ്ചൊക്കെണ്ടോയ്ക്കും പക്ഷെ ഞാൻ ഞാൻ വെയ്റ്റ് തൂക്യാ എൺപത്തഞ്ച്ണ്ട്‌ ഞാന്ള്ള വെയ്റ്റ് എല്ലോട്ത്തും ഒ രേ മയ്രിയാ എവിടെയും അങ്ങട്ടും ങ്ങട്ടും തുറിച്ച് അങ്ങനത്തന്നും ആളല്ല സ്ട്രൈറ്റ് ആയിട്ടുള്ള എല്ലോടം ഒരേ പോലെള്ളെ പക്ഷെ ണ്ടാവും നമ്മളുടെ ശരീരത്തിന് ഓരോര്ത്തരെ ശരീരം ന്നാ ഇൻക്ക് തോന്ന ന്റെ നാത്തൂനെ ക്ക്‌ന്റെ നാത്തൂന് അവിടിം വിടിം തുറിച്ച് കാണാന് അയ് അങ്ങനെ പൊറൊക്കെ ങ്ങട്ട് തൂങ്ങീട്ട് ആണ് നേണ് ന്റെ ചെറിയ നാത്തൂന് പക്ഷെ ഓള് വരെ ആകെ എഴുപത്തിരണ്ടുള്ളൂ ആഹ് ഓളെഞ്ഞി ഇഞ്ഞി കൂടി കണ്ടാല് ഓള് ഇന്റിലേറെ തടിള്ള ആളെ പോലേണ് പക്ഷെ ഓളെ വെയിറ്റ് ആകെ എഴുപത്തിരണ്ടൊള്ളൂ എന്നും ഞങ്ങള് പോകുമ്പോ ഇവിടെ ഹെൽത്ത് സെന്റർണ്ടല്ലോ അട പോകുമ്പോ തൂക്കി നോക്കുമ്പോ ഓളങ്ങനെള്ളു വെയ്റ്റ് അങ്ങനെണ് ഓരോരുത്തര് വെയിറ്റ് കണ്ടാലും ഞമ്മള് അത്ര കൊറച്ച് ജാസ്തി ണ്ട് തോന്നും പക്ഷെ അവര് തൂക്കി നോക്കുമ്പോ അത്ര ണ്ടാവൂല്ല ഞ മ്മളൊക്കെ ഇങ്ങനെ ആയി പോയി ഇയാളാ എത്രണ്ട് വെയ്റ്റ്?
ന്നാ ഓക്കേട പിന്നെ വിളിക്കാ
ഞാൻ വിളിക്ക